ഹലോ ആ കേൾക്കുന്നില്ലേ
ആ കേൾക്കുന്നുണ്ട്.
ക്കെ വർത്താനം
സുഖാണ് ചായ ഒക്കെ കുടിച്ചോ
ഇല്ലാ ചായ കുടിച്ചിട്ടില്ല ചായ ഇന്നിപ്പോ സ്കൂളില്ലല്ലോ അപ്പൊ അത് കാരണം കുറച്ചു ലേറ്റ് ആയിട്ട്, ആ കുറച്ചൊന്നു കഴിഞ്ഞിട്ടുണ്ടാക്കണം ആ വിചാരിച്ചു.
ഞാനും ഇറങ്ങിയിട്ടില്ല ഞാൻ മോളെ മദ്രസ്സക്ക് വിട്ട്ക്കാണ്ട് ഇവടെ ഇരിക്കാണ്.
ആ അതെ ഞാനും അതെ കുട്ടികളെ ആ ഇന്ന് മദ്രസ്സ അതെ പോലെ
ആ ഉം മദ്രസ്സ് സ്കൂൾ ഉണ്ടാകുമ്പോ കുറച്ച് നേരത്തെ എണീക്കും. നൂഡിൽസ് ഒക്കെ കഴിക്കോ രാവിലെ
ഇഷ്ട്ടാണ്. ഞാൻ വല്ലാതെ കുടുക്കാതിരി ന്യൂഡിൽസ് എപ്പോഴും കഴിക്കുന്നത് നല്ലതല്ലല്ലോ. ആ ഇന്നിപ്പം എളുപ്പത്തിനു വേണ്ടി ന്യൂഡിൽസ് ആകുമ്പം പെട്ടെന്ന് ഉണ്ട് റെഡിയാക്കാല്ലോ
ഇവരും കഴിക്കണുണ്ട്.. ഇവര് വൈകുന്നേരം ആണ് അധികം കഴക്കണത്.
ആ വൈകുന്നേരം ഇണ്ടാക്കും. പക്ഷെ ഇന്ന് ന്യൂഡിൽസ് ന്യൂഡിൽസ്, ആ അല്ല കൂടുതല് കഴി നല്ലതല്ല ഇവർ ക്ക് എപ്പം കൊടുത്താലും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാന് എപ്പഴും ഇണ്ടാക്ക വാങ്ങലില്ല. ആ എനൻക്കും ഇഷ്ടമല്ല അതെ എൻക്കും ഇഷ്ടല്ല ന്യൂഡിൽസ്. സ്മെൽ ഇഷ്ടമല്ല. പിന്നെ ഞാൻ ചിക്ക കിട്ടിട്ടുണ്ടാവും ക്കല്ലോ അതു തിന്നും കഴിക്കൂട്ടോ അല്ലാതെ ആ അപ്പം ടേസ്റ്റ് ട്ടുണ്ടാവും. ഇത് ഇങ്ങനെ കഴിക്കുന്നത് എനിക്ക് ഇഷ്ട്ടമല്ല പക്ഷെ ഇവർക്ക് എങ്ങനെ ഉണ്ടാക്കിയാലും ഇവര് കഴിക്കും.
ആ അത് ഇവിടെ എൻറെ മക്കളൊക്കെ അങ്ങനെ തന്നെ ആണ്.
ആ അതുകാരണം പിന്നെ
എന്നെപൊൽ തന്നെ അയിതിനും വല്യ ഇഷ്ടമല്ല
അ ന്യൂഡിൽസ് വല്ലാതെ കഴിക്കുന്നതും നല്ലതല്ല. ആ സ്കൂളില്ലാ പിന്നെ ഞാനും കുട്ടികളുമാണ് വീട്ടിൽ ഉള്ളത്. പിന്നെ വെപ്പൊണ്ടങ്കിലും ക്കെ പൊവുള്ളൂ
ആ ഇവിടെയും അങ്ങനെതന്നെ സ്കൂളില്ലാത്തപ്പോ അ ഒണ്ടാവുമ്പം പോവും
ആഹ്
ഇവിടുണ്ട് ലീവിന് വന്നതാണ്. മൂന്നു മാസം ആയി വന്നിട്ട്. പോവാനായി തുടങ്ങി. ഉം ആ ഇവിടിന്ന് എത്ര കൊണ്ട്പോയാലും പിന്നെയും പരാ തി കൂടും
ആ അതുണ്ടാവും. അയെത് എത്ര നാൾ കൊണ്ട് പോയിട്ടുണ്ടെങ്കിലും കൊണ്ട് പോയി ഇല്ലാന്ന് പറയുള്ളൂ ഉം ആ ഞങ്ങള് ഇതേപോലെ എവിടേലൊക്കെ പോകും എപ്പഴെ മാസത്തിൽ രണ്ടു പ്രാവശ്യം മൊക്കെ എവിടെലൊക്ക പോകും.
ആഹ്
ല്ലാതെ പോവാലോന്നുംല്ല പിന്നെ ഇപ്പൊ വെ വെക്കേഷനൊന്നു കൂടുതലൊന്നും യാത്ര ചെയ്യാൻ പറ്റിട്ടില്ല ചൂട്കാരണവേ
ആഹ് ആഹ് ചൂട് കാരണം അധികം ഇവ്ടെ രാത്രിന്ന്യയാണ് പുറത്തു പോയിണത് ഫുഡ്‌ കഴിക്കാനും എന്തിനെലൊക്കെ അധികം രാത്രി
പോവാനൊക്ക രാത്രി തന്നെ പറ്റ്വൊള്ളൂ പിന്നെ ഞങ്ങടെ ഇവ്ടെ അടുത്തൊരു പാർക്ക്‌ ണ്ട് അവ്ടെ ങ്ങനെ രാത്രി ഞങ്ങള് വൈകുന്നേരം ഒക്കെ ആയിട്ട് ബാരിപ്പിന് ശേഷം ഒക്കെ ഞങ്ങള് പോകും
ആഹ് ഇബടെ അടുത്ത അതുപോലെതന്നെ ഇവ്ടേം അടുത്ത് അങ്ങനെ രണ്ട് മുന്നാലെണ്ണം
ആഹ് അപ്പപ്പിന്നെ കുട്ടികൾക്ക്‌ സുഖാവാണ് ഒഴിവുള്ള ടൈംമിലൊക്കെ ആഹ് ആഹ് പിന്നെ വൈകുന്നേരം ഒക്കെ പോയിട്ട് മാരിബിന്റെ ശേഷംക്കെ പോയാലും പിന്നെ സ്കൂളും ഇല്യാലോ അവർക്ക് മദ്രസിത്തെ പഠിക്കാൻ ണ്ടാവൊള്ളൂ
ആഹ് ആഹ് ഇന്നെന്താ ഫുഡ്‌ന്താ ഇന്ന് ണ്ടാ ഉച്ചെക്ക് ഫുഡ്‌ എന്ത്കണ്ടാ ഹലോ
ഉച്ചക്ക് ചിക്കൻ വാങ്ങാ ചിക്കൻ പറഞ്ഞിട്ടുണ്ട് ചെലപ്പം നെയ്യ്ച്ചോറ് എന്തേലും ണ്ടാക്കണം.
ഇപ്പയിന് മീന് കിട്ടാൻ ഭയങ്കര പ്രയാസാണ്. വെള്ളിയാഴ്ച ഇന്നലെ ബിരിയാണിണ്ടാക്കി.
മീൻ കാരൻ വെര്ന്ല്ലോ ശെ ഭയ്ൻ
ഭയങ്കര വെലേണ് മീന് നൂറുരൂ
നല്ല വെലിം ണ്ട് പിന്നെ നല്ല മീ മീനു അല്ല
ആഹ്
മത്തിയൊക്കെ നല്ല മത്തി കിട്ടും നല്ല മത്തി വല്യ ന്താണ് ഒമാൻ മത്തിയോ എന്തോരു മ ത്തി പറഞ് വല്യ മത്തിയാണ് ശ്ശെ കേ ഒര് കിലോം വാങ്ങി ത് ഇരുന്നൂറ്റി എഴുവത്റുപ്യക്ക് അം ആറ് മത്തീണ്ട്.
ആഹ്
മീന്റെ പൂതിയോണ്ട് വാങ്ങിയതാണ് മിൻഞ്ഞാന്ന്.
മീന് ൻ്റെ പൂത്യോണ്ടെന്നേണ് ഇവടെ അങ്ങനെ കൊണ്ടര്ല് എടീല്. എടീ ല് എടീല് ചി കെംപെയ്നാണ് കൂടുതല്
അഹ് മീന് ന്ന് അല്ല ഇപ്പ ട്രോളിങ് ഒക്കെ ആയ കാര്ണം മീന് വയങ്കര വെലേണ്
ക്കൻ വേഗം മടിപ്പ് വരുംന്നറിയാം മീനിനെ പോലല്ല മീന് പിന്നെ ആഹ്
അതാണ് ചിക്കൻ നമക്ക് ആഹ് മീന് മ്മള് കു ആഹ് അതെ അതെ ചിക്കന് രണ്ട് മൂന്നീസം അടുപ്പിച്ച് കൂട്ടിയ ചിക്കൻ മടുക്കും ചി ക്കന് ബീഫൊക്കെ മടുക്കും കെ മീന് അവ ക്ക് വേറെ ആ മീന് പല പല മീം വാങ്ങു മട്പ്പ് വരൂല
ആ മടിപ്പ് വരൂല്ല അതന്നെ
അതന്നെ ഇപ്പൊ കൊറേ ദിവസായി മീൻ വാങ്ങീട്ട് അപ്പൊ ഇന്നലെ മിഞ്ഞാന്ന് മീൻ വാ എറച്ചി വേണ്ട മീൻ മതി എറന്നിട്ട് മീൻ വാങ്ങിയതാണ് അവർ ത്തിന് നേരത്തിനേ ഇണ്ടായിട്ടുള്ളൂ അതാണ് ഇരുന്നൂറ്റി എഴുപറുപ്യാ കൊട് ത്ത് വാങ്ങി നമ്മക്ക് ഒരു നേരത്തിന് മാത്രം
ആഹ്
വേണങ്കില് പോയ് ച്ചതൊക്കെ നല്ലോണം കഴിക്കുള്ളൂ മക്കള് രം ണ്ടാള് ഹോസ്റ്റലിലാണ് പഠിക്കുന്നത് ആൺകുട്ട്യാള് ഒരാള് പത്താം ക്ലാസ്സ് കഴിഞ്ഞ് ഒരാള് എട്ടാം ക്ലാസ് താണി ഭാഷ പിന്നെ രണ്ടാള് സ് ചെറുത് രണ്ട് പെൺകുട്ട്യോളാണ് ഓരും ഞാനാണ് വീട്ടില്ള്ളത്
അയ് ശരിയാ
അവര്
ഇൻക്കും മൂന്നാളാണ് ഒരാള് മോ ഉം മൂത്ത മോള് പത്താം ക്ലാസ് മോന് ഒൻപത് ചെറ്ത് രണ്ടില് എ മൂന്ന് പേരാണ് ഇവടെ ചെറ്ത് ഇവിടെ അടുത്തുള്ള സ്കൂളി അന്നയാണ് പ്രൈവറ്റായിറ്റ് പഠിക്കണെ കൊള്ളാം മറ്റവര് ആ
ആ ആ
കൊറച്ച് പോണം
ആ അത് ചെറിയ ആൾത് സ്കൂൾ ഒരാളന്നെ ഇപ്പ എന്റൊരു ഉരു സ്കൂൾ പോന്നൊ ഒള്ളു മറ്റോര് രണ്ടാളും ഹോസ്റ്റലിലണ് പഠിക്ക്ന്നത്
ആ ആ
അവിടെ ആക്കിയതാണ് അപ്പോ ഒരാള് ഇപ്പോൾ പോണുണ്ട് സ്കൂളിൽ പോണുണ്ട് അതിപ്പം അടുത്ത് തന്നെയാണ് ഇപ്പം പിന്നെ അവര്
ഒരാൾ ഒറ്റക്ക് പോണോടത്ത് ആ അത് ശരി ആ ഒരാൾ ഒറ്റ- ഒറ്റക്ക് പോന്നോടത്ത് വല്യ പ്രശ്നമുണ്ടാകില്ല ഇവിടെ മൂന്നാളും കൂടി രാവിലെ സ്കൂളും മദറസയും കൂടി പോകുമ്പോള്
ആ അത് ആ അതെ രണ്ട് ഈ പ്രാവിശ്വ ഒരാളായത് മറ്റേത് കഴിഞ്ഞ പ്രാവിശ്യമൊക്കെ മറ്റവരും ഉണ്ടായിരുന്നു ഈ പ്രാവിശ്യമാണ് ആ കൊണ്ടെ- ക്കിയത് അപ്പോൾ പിന്നെ ഈ പ്രാ- ഇപ്പ പിന്നെ ഇപ്പോ തിരക്കൊന്നുമില്ല പിന്നെ ഇവരുടെ ഏട്ടനും പെണ്ണുങ്ങളും ഹജ്ജിന് പോയതാണ് അപ്പോ ഓരുടെ കുട്ടി- ട്ടുന്നുണ്ട് അപ്പോ ഒരു തിരക്ക് തന്നെയാണ് മൂന്നാളും സ്കൂ- സ്കൂളിൽ പോകാനുണ്ട് അതെ നല്ല തിര- തിരക്ക് തന്നെയാണ് ഒരാൾക്ക് ഒരാൾ പത്താം ക്ലാസ്സിലാണ് അയിന് രാവിലെ പോണം ട്യൂഷൻ ഉള്ള കാരണം മദ്റസയിൽ ആറേമുക്കാൽ ആകുമ്പോളത്തേക്ക് മദറസ സ്കൂളിൽ പോയിട്ട് അങ്ങനെ പോകുവാണ് ചെയ്ക
ആ
ഇപ്പ ആറ് ആറര ആറുമ്പോഴത്തേക്ക് ഒക്കെ പണി വേഗം കഴിയും അത് കാരണം ഞാൻ ചോറ് ഒക്കെ ഞാൻ നേരത്തെ വയ്ക്കും അഞ്ച് മണിക്ക് എണി- എണീറ്റാ പിന്നെ കിടക്കാനൊന്നും പറ്റൂല പിന്നെ നിസ്കാരം കഴിഞ്ഞ് അങ്ങനെ അടുക്കളേക്ക് വന്നാൽ ഓൾക്ക് ചോർ കറി കൂട്ടാൻ ആ ആ റെയ്സ് കുക്കറ് ചിലപ്പം റൈയ്സ് കുക്കറ് അല്ലേൽ പിന്നെ ചേറ് അടുപ്പത്ത് തന്നെ വെക്കും മറ്റുള്ള തെക്കെ ഗ്യസിമ്മോലും വയ്ക്കും
അ അങ്ങനെ തന്നെ ഞാനും ചിലപ്പോ തീരെ ടൈമില്ലതികുമ്പോൾ വേഗം റെയ്സ് കുക്കറിൽ വക്കും അടുപ്പ് കത്തിക്കൂല
സ്കൂളിൽ കൊണ്ടോവാൻ ഒരാൾക്കാണ് അത് ഞാൻ ചിലപ്പം എന്ത് ചെയ്യുംരാത്രി ചോറ് ഉണ്ടെങ്കില് രാത്രിത്തെ ചോറ് ഉണ്ടെങ്കില് അത് തിളപ്പിച്ച് ഊറ്റിയിട്ട് കൊടുക്കും പിന്നെ നല്ല അരിയായ കാരണം നൊന്നും കേട് വരൂല പിന്നെ അത് തിളപ്പിച്ച് ഊറ്റിയിട്ട് അങ്ങനെ കൊടുക്കും ആ പിന്നെ അങ്ങനെ കൊടുക്കും പിന്നെ ചോറ് ഞാൻ വെ- അ അല്ല റേഷനരി ആകമ്പോൾ പിന്നെ ഒരു രസമുണ്ടാകില്ല പിന്നെ ഉച്ച ആകുമ്പോഴത്തേക്ക് ഒട്ടി കൊണ്ടാകും അ അല്ല നല്ലരി വയ്ക്കുന്ന കാരണം അങ്ങനെ വയ്ക്കും പിന്നെ ഒരു കുഴപ്പണ്ട- പുതിയ ചോറ് പോലെ തന്നെ ഉണ്ടാകും
ആ അത് തന്നെ
പിന്നെ ഓറ് പറ പിന്നെ എളേച്ചി പറഞ്ഞു അങ്ങനെ കൊടുത്താമതി ഓര് അങ്ങനെയാണ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും ഉം പിന്നെ അവർക്ക് കൂട്ടാനും വേണോല്ലോ
അഹ് കൂട്ടാനും വേണം
ഞാൻ ഓണ്ലൈനിയിൽ ഇങ്ങനെയൊക്കെ ല്ല ല്ല എല്ലാ ഒന്നും ചെയ്യാനൊന്നും ഇല്ല
അഹ്
മം
പിന്നെ പോവാനൊക്കെ കുട്ടിയാളെക്കെ ആ കുട്ട്യാളെ അതന്നെ വീട്ട്ലെ പണിം കുട്ട്യോളെ നോക്കലും എല്ലം കൂടി
ആ പിന്നെ വീട്ടിൽ പിന്നെ ഞങ്ങടെ കുട്ടനെ നോക്കി തരനൊന്നും അരുവില്യ
ആ അതെ അങ്ങനൊക്കെ ഉള്ള ആവുമ്പോ സുഖാണ് ഉമ്മ ആരെങ്കിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കില് വീട്ടില് കുറച്ചൊ ആ ഉണ്ട്ണ്ടെങ്ക നമുക്ക് പണി കഴിച്ചു പോയാലും വേ
അവിടെ എന്തേലും അതെ അവിടെ എന്തേലും ചെയ്യുന്നു
ഇല്ലല്ലയാ ഇവിടെ ചെയ്യുന്നൊന്നും ഇവിടെ ഇങ്ങനെ വലിയ ഇഷ്ടമല്ലേ ആൾക്കും പൊറത്ത് പോയിട്ട് വർക്ക് ചെയ്യണതൊന്നും
ആഹ
ഉ പിന്നെ വീട്ടില് അരുവില്യ ഞങ്ങള് ആ ഒരു ഇല ച്ചി മുത്തച്ചിയാണ് രണ്ടാ ആൺകുട്ടികളായിരുന്നു എളച്ചി പ്രസവിച്ചു കെടുക്കാണ് മോളാണ് കുട്ടി മൂത്തത് പെങ്കുട്ടി ന്ന ഉം അപ്പൊ ത തറവാട് തൊട്ടടുത്തന്നെ പിന്നെ ഇവിടെ ഞാന് ആ ആ വേറെ പിന്നെ ഇപ്പ ഞാൻ പുറത്ത പോയിട്ടുണ്ടെങ്കിലേ അയ്യോ വീട്ടിലാരരുണ്ട്
ആ വീട്ടില്െ ആരുുംണ്ടാവലല്ലോ ആഹ അക പിന്നെ കുട്ടികളൊക്കെ സ്കൂൾ പോുന്ന കോല സ്വയം ചെയ്യാൻ പറ്റിയൊ ഒരു പ്രായം ആവണോ എന്നാൽ പിന്നെ നമക്ക് ആ ആവണോ അപ്പൊ പിന്നെ നമുക്ക് ഫ്രീ ആയി് നമക്ക് സമാധാനത്തി പോവാ ഇതിപ്പോവര് സ്കൂളിട്ട് വന്ന എ എതായിരുന്നു അറിവൂല്ലല്യ
ഇവരെ ഇസ്കൂളിട്ടെന്ന മൂന്നാള് രണ്ടാളുള്ളോടത്തു അടിയാകും. ഫോണിനു അങ്ങോട്ടുങ്ങോട്ട് നമ്മളിവിടെന്ട്ടിങ്ങനെ, അതേ എല്ലാടത്തും അങ്ങനെതന്നെ ഒരാൾടെ കൈ
ആ ഒരാള് വേണം അതെയതെ ഇപ്പം ഇവിടെ ഒരാള് മാ പ്രായകാരണം ഇപ്പ രണ്ടാളിപ്പഴ്. ചെറുതിന് വെൽതിനേക്കാളിലും വേണം ഫോണ്. അപ്പയെങ്ങനെ ഈ ക്കെന്തേലും പണിയെടുക്കണെങ്കില് ഓൾക്ക് ഫോണ് കൊടുത്താലേ ഒള്ളു പണിയെടുക്ക് ക്കാൻ പറ്റുള്ളൂ പ്പങ്ങനെ കുട്ടിക്ക് ശീലായിട്ടേ
ആ അതന്നെ. എല്ലാരുംങ്ങനെന്നെ എന്റ എന്റനിയത്തി ന്റെ മോന്ക്ക് രണ്ട് ണ്ടു വയസ്സേറ്റോ ആയിട്ടുള്ളു അവനക്കൊക്കെ ഫോണില്ല്യാതെ കയിക്കൂല.
ആ അതാണ്, ഭക്ഷണം കഴിക്കൂലാ. ഇപ്പ ഞാനും ഫോണ് കൊടുക്കൂലാചാരിച്ചതാണ്.
മുശ്കിലാക്കണതോ?
ആ അതുവല്ല പിന്നെ നമ്മളില്ലേ നമ്മക്കിപ്പോരു പണി വീട്ടിലെ പണിയെടുക്കണെങ്കില് ഇവര്ക്കു പണ്ടുള്ള കുട്ട്യാളെമാതിരിയല്ല ഇപ്പ് ഓ പണ്ടത്തെ കാലത്ത് കുട്ട്യാക്ക് ഒരു ടോയ് എന്തേലുയൊരു ഒരു ബൊമ്മക്കുട്ടി മതി ഒരു പാവക്കുട്ടിയുണ്ടെങ്കില് ആ അതുവായിട്ടു ഓരു കളി ച്ചോളും. ക്ഷേ ഇപ്പഴത്തെ കുട്ടികൾക്കാ കളിയൊന്നും അറിയില ആ അതേ ഇപ്പോൾ അറിയൂല്ല ആഹ്
പോവൂല്ലല്ലോ കളി
ആ ഇല്ല ആ ഓല് ആ അതന്നെ മറ്റു പണ്ടൊക്കെ നമ്മളൊക്കെ ചെറിയ കാലത് എന്തെല്ലാം കളികളുണ്ടായിരുന്നു. ഇപ്പ ഇവര്ക്കു ആ ആ ഒരു രു കളീ അറിയൂല്ലല്ലോ. പൊറത്തു പോയിട്ടിവർക്കു കളിയേ അറിയൂല്ല പൊറത്തു പോവാൻ പറഞ്ഞാ അപ് ഒന്നുരണ്ടു റൗണ്ട് സൈക്കിളു ചവിട്ടീട്ട് ഇങ്ങട്ട് പോരും ന്നിട്ട് വീണ്ടും ഫോണെടുത്തിരിക്കുവായിരിക്കും. അങ്ങനെ പൊറത്തുപോയിട്ട് കളി ഇവർക്കു പരിചയല്ലല്ലോ.
അതന്നെ.
അങ്ങനെ അതേ അത് കാരണാണ് ഈ ഫോണില് അഡിക്റ്റാകുന്നെ കുട്ടിയേളെ
അഡിക്റ്റാണ് പിന്നേ അടുത്ത് കുട്ടികളും വേണം കളിക്കാനേ, അടുത് ടുത്ത് കുട്ട്യേള് ഇല്ലാഞ്ഞാല് തീരെ പോവൂല ഇവടിണ്ട് ഇവിടെ ഫുൾടൈം സ്കൂളില്ലാഞ്ഞാലോക്കെ ഫുൾടൈം ഇവടെ തന്നെയാവും കുട്ട്യേള്
ആ ഇവടെ കുട്ട്യേളൊക്കെ ഇഷ്ടം പോലെ ഇണ്ട് പക്ഷേ ഒലൊന്നും പൊർത്ത് പോവും അതെ സ്പീഡില് ഇങ്ങോട്ട് പോരും ഫോണ് പറഞ്ഞിട്ട് ഞാൻ പിന്നെ സ്കൂളില്ലാത്തപ്പോ ഉള്ളില് കയറ്റൂല
ഉം ഇവിടെ പിന്നെ സ്കൂളില്ലാഞ്ഞാല് കളിണ്ട് അതെ ചെടിന്റെ എല നുള്ളിട്ടും കല്ല് കൂട് ന്നിട്ട്ട്ടോ ഇന്നിട്ട് ഞാന് ഓടിക്കലാണ് ചെലപ്പോ പിന്നേം വരും അതുപോലെ കച്ചറ ആക്കി ആ ആ അങ്ങനെ തോന്നലാണ് ചെരട്ടായിട്ട് ആ ചെര വെച്ച്ണ്ടാക്കി കളിക്കാ
അത് നമക്ക് പറ്റുല അങ്ങനെ ഓര് ഒരുങ്ങിയാൽ നമക്ക്‌ പറ്റുല ന്നാൽ ഓക്കേ ട്ടോ
ആ ശരി ഓക്കേ